ഓഫ്
ആഹ് എന്തൊക്കെയാ വിശേഷം സുഖല്ലേ?
അതെ സുഖാണ് ഞാനിങ്ങനെ സ്കൂൾക്ക് പോവാനിങ്ങനെ നിക്കാണ് എന്താ പരിപാടി ഇങ്ങക്ക്?
എന്താ പരിപാടി സുഖാണ് ഉം പിന്നെന്താ അങ്ങനെ ഉം ആഹ്
ആഹ് ഞാൻ ഇന്റെ ഒരു സുഹ് എന്റെ ഒരു സുഹൃത്ത് ഇങ്ങനെ ഇ പോവാൻ നിക്ക്ന്നാ അപ്പം ഓനെ യാത്ര ആക്കാനുണ്ട് ഇപ്പൊ ഇന്ന് ഇവിടെ ഇങ്ങനെ ഒരു യാത്ര പോവാൻ നിക്കാണ് അത് സ് ഒരു ഗൾഫ് രാജ്യത്തേക്ക് അപ്പം ത്തിലാ പോണത് അപ്പോ ഓനെ കൊണ്ടാക്കാൻ വേണ്ടി പോവാനിങ്ങനെ നിക്കാണ് അപ്പ വിമാനത്ത് കൊണ്ടാക്കുമ്പോ ഓനാദ് വിമാനത്ത് കേറണെ അപ്പൊ ഓന് അയിൻ്റെ രീതിയിലൊരു പിന്നെ അമ്പരപ്പ് കാര്യങ്ങളെക്കെണ്ട് അപ്പോ ഇച്ചുണ്ട് ഞാനു ഒരാദ്യാ ഇതുവരെ വിമാനത്തില് പോയിട്ടില്ല അപ്പൊ വിമാനത്തി പോകന്നുള്ള നമ്മളൊ ഒരു ആഗ്രഹാണ്. പിന്നെപ്പോ ഇതിനൊക്കെ സമയം കിട്ടുമ്പോ എന്തായാലും പോകാന്ന്ള്ളതാണ് കാരണം ഒരു രസാണ് ഇന്നത്തെ കാലത്ത് ഇപ്പൊ എല്ലാവിധ യാത്ര മാർഗങ്ങൾക്ക് ഭയങ്കര സുഖായോണ്ടെന്നേ എല്ലാരുപ്പോ ഇത്തരം പല പല സു സുഗമമായ രീതികൾ തിരഞ്ഞെടുക്കണം പ്രത്യേകിച്ച് വിമാനമാർഗം എന്നൊക്കെ നമുക്കറിയാം എ ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് പോയി വരാനൊക്കെ പറ്റും ഇപ്പൊ ഒരു ഉദാഹരണം പറയയാണെങ്കില് ഞാനിപ്പോ ആസാമില് ജോലിയാട്ട് അങ്ങോട്ട് പോയിരുന്നു അത് ട്രെയിനിലാ പോയത് പക്ഷെ ട്രെയിനിൽ പോവാണെ ഇൻച്ച് മൂന്ന് ദിവസം പുടിച്ചിട്ടാണ് ട്രെയിനില് ആസ്സാമില് എത്താ പക്ഷേ ആറ് മണിക്കൂർ കൂറ് കൊണ്ട് എനിക്ക് വിമാനത്ത് പോകാണെങ്ക് എത്താൻ പറ്റണ്ട് അപ്പൊ അത്രത്തോളം നമുക്ക് വളരെ സമയം ലാഭി ക്കാൻ പറ്റിയൊരു വഴി കൂടിയാണ് ഞാൻ മനസിലാക്കുന്നു ഈ വിമാനയാത്രന്ന്ള്ളെ പിന്നെ ഇപ്പെന്താ ഇപ്പൊ ഒരുപാട് കമ്പനികള് ഇപ്പോ പൊ വെര്ണ്ട് ഇത്തരം നമുക്കെന്നെറിയാ പല കമ്പനികളും എയർ ഇന്ത്യാ ഖത്തർ എയർവേയ്സ് അറേബ്യ ഫ്ലൈറ്റുകളൊക്കെ ഒരുപാട് കമ്പനികൾ ഇത്തരം അവരുടെ ഫ്ലൈറ്റുകള് വ്യത്യസ്തമായ വലുപ്പത്തില് നല്ല നല്ല സൗകര്യങ്ങൾ കൂടെ പുതിയ പുതിയ രീതിയിൽ ഇങ്ങനെ കൊണ്ടുവരണ്ട് അപ്പൊ പല രീതിയിലും വ്യത്യാസം അതിന്റെ പൈസേടെ കാര്യം വ്യത്യാസണ്ട് പലപ്പോഴും നമുക്ക് നമുക്കെന്നറിയാം പലപ്പോഴും നമ്മളെക്കെ സ്ഥലത്ത്ന്ന് ഏഹ് എല്ലാ വിമാന എടു വിമാന എടുത്ത് സുന്ദരം സുഖമായിട്ട് പോണെങ്കില് അല്ലെങ്കിൽ പൈസ കൊടുക്കേണ്ടി വരും പക്ഷെ എന്താന്ന് വെച്ചാല് കൂടുതൽ സൗകര്യങ്ങൾ കിട്ടി അപ്പോ ആളുകൾക്ക് സഞ്ചരിക്കാനുള്ള ഒരു മാർഗം കൂടി വളരെ സുഗമമായി എന്നുള്ളതാണ് ഇപ്പൊ എവിടക്ക് പോകാണേലും ഈ ലോകരാജ്യ തമ്മിൽ ബന്ധിപ്പിക്കാൻ തന്നെ ഇത്തരം വിമാന സവ സർവീസ് കൊണ്ട് പല പലപ്പോഴും നമുക്ക് പറ്റിരുന്നില്ല. ഇപ്പ ഞമ്മക്ക് ഏത് രാജ്യത്തും ഇപ്പ ഏത് ഭൂഖണ്ഡത്തി വരെ നമുക്ക് ഇത്രയും യാത്ര യിമാ വിമാനം ഇണ്ടായോണ്ട് തന്നെ വളരെ സുന്ദരമായിട്ട്- സഞ്ചരിച്ചു വരാനും മറ്റു കാര്യങ്ങൾക്കെ സാധിക്കുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോ നിങ്ങൾക്ക്‌ എന്താണ് ഈ വിമാനതിനെ പറ്റി പറയാനുള്ളത് നിങ്ങൾക്ക്‌ എന്താണ് ഈ വിമാനത്തിനെ പറ്റി പറയാനുള്ളത് നിങ്ങള് ഈ വിമാനത്തില് പോയിട്ടോ എന്തെങ്കിലും കാര്യങ്ങൾ ഇണ്ടായിക്കണോ
വിമാനത്തിന് പോകൻ ഉദ്ദേശിക്കുന്നുണ്ട് സ്വാഭാവികമായിട് ഒരു ഭയം- പഠത്തലൊക്കെ ഇണ്ടാവും കാരണം ഇത് ഇങ്ങനെ- ഉയരത്തിലൂടെ പറക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പോൾ നമ്മള് അതിൻ്റെ അപകടങ്ങളൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോൾ- പിന്നെ സ്വാഭാവികമായിട്ടൊരു പേടി ആർക്കുണ്ടാവും ഏ- മാത്രല്ല ഞമ്മള്- ചെറുപ്പത്തിൽ ഞമ്മള് ചിന്തിക്ക ഇവിടുന്ന് കാണുമ്പോൾ- ചെറിയ ഒരു രൂപത്തിലായിട്ട് അതായിരിക്കും ഞമ്മളെ സങ്കല്പത്തില്- കാരണം ഞമ്മള് ഒരുപാട്- ദൂരം ഒരുപാട് ദൂരത്തി നിന്നാണല്ലോ ഇത്രയും ഉയരത്തിലാണല്ലോ അത് പോണത് അപ്പൊ ഞമക്ക് ഏഹ് ചെറിയ വലിയ ചെറിയ- ആഹ് പക്ഷികളെപ്പോലെ അങ്ങനെയൊക്കെയുള്ള ഒരു രൂപത്തിലാണ് നമുക്കത് നമ്മുടെ മനസ്സിലന്നൊരു സങ്കല്പം പ്പ ണ്ടാ ക അപ്പൊ നമ്മള് അങ്ങനെ - ചെറുപ്പത്തിൽ ചിന്തിക്കും ഇതിൽ ഇങ്ങനെ ആൾക്കാരെ കൊള്ളിക്കും എത്ര ചെറിയ സാധനത്തിൽ നിന്ന്- പിന്നെ അത് നേരിട്ട് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് നേരിട്ട് കാണാൻ പറ്റിയിട്ടുണ്ട്. അപ്പോഴാണ് അതിൻ്റെ വലിപ്പം ഞമക്ക് മനസ്സിലാക്കാൻ കഴിയണത് ഒര് കണക്കിന് നോക്കിയാല് വിമാനാ- എത്ര എന്നുള്ളത് പിന്നെ ആരും ഒന്ന് ആഗ്രഹിക്കണ ഒരു യാത്രയാണ് കാരണം റോഡിലൂടെയും പിന്നെ ഒക്കെ- നമ്മള് ട്രെയിനിലൂടെയൊക്കെ ഒരുപാട് സഞ്ചരിക്കുമ്പോ ഈ ഇങ്ങനെ വിമാനം ഇങ്ങനെ പിന്നെ ഇത്ര ഉയരത്തില് അത് ഇങ്ങനെ പറക്കുമ്പോൾ നമുക്കൊക്കെ സ്വാഭാവികായിട്ട് എല്ലാവർക്കും ഒരു ആഗ്രഹം ഉണ്ടാവും അതില് കേറണയെന്ന് അപ്പോ- പിന്നെ ഭയപ്പെടാനൊന്നുല്ല എല്ലാ വിമാനങ്ങളൊന്നും അപകടത്തിൽ പെടൂല ഒര്- ഒരുപാട് യാത്രക്കാര് അങ്ങോട്ടി ങ്ങോട്ടൊക്കെ വിദേശത്തൊക്കെ അയില് പോയി വരുന്നുണ്ട് മറ്റേതൊ നിമിഷങ്ങളില് പ്രതീക്ഷിക്കാത്ത രീതിയില് സംഭവിക്കുന്നതാണ് എങ്കിലും വിമാനയാത്ര- അങ്ങെനെ നമുക്കൊക്കെ കേറാന് നല്ല താല്പര്യള്ളൊരു ഏഹ് പിന്നെ ഇതാണ് മാത്രല്ല സമയലാഭം കിട്ടും വിമാനയാത്രയുടെ ഏറ്റവും വലിയൊരു സവിശേഷത എന്ന് പഞ്ഞാല് അതിന്റെ വേഗതയാണ് ഇപ്പൊ ദിവസങ്ങൾ കൊണ്ട് നമ്മള് സഞ്ചരിക്കണ്ട ദൂരം ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും അവിടെ എത്തിച്ചേരാൻ വിമാനത്തിലൂടെ കഴിയും അതൊക്കെ അതിൻ്റെ പ്രത്യേകതയാണ്
അത് നിങ്ങളാ പറഞ്ഞെ കാര്യണ്ട് ഏറ്റവും- നമുക്ക് വളരെ പെട്ടെന്ന് എത്തിച്ചേരാ എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഉപകാരം പിന്നെ ഇപ്പൊ നിങ്ങള് പറഞ്ഞ കാര്യം നമ്മക്ക്‌ ചെ വിളിച്ചത് ഓർമ്മയുണ്ട് നമ്മളിങ്ങനെ- വീട്ടിലിങ്ങനെ ഇരിക്കുമ്പോൾ എന്റെ വീട്ടന്റെ മേൽ മുകളിലൂടൊക്കെ വിമാനം പോകുന്ന ഒരു സ്ഥലമാണ് അപ്പൊ- നമ്മള് മേലെക്കൂടൊരു പക്ഷി പോകുന്ന വലിപ്പത്ത - ലെയ് കാരം പലപ്പോഴും നമ്മള് വിമാനത്തെ കാണാ അപ്പൊ ഞമ്മള് വിചാരിക്കും എന്താ - ഇതിനൊക്കെ ആൾക്കാരെ കൊണ്ട് പോവുമ്പേ പെട്ടന്ന് എന്താ ഇപ്പ വെറുത പറക്കക്കെണെന്ന് ഞാൻ ആലോചിക്കും അപ്പൊ നമ്മലിന്ന് എടുത്ത് മ്മള് വിമാനത്താവളത്തിലൊക്കെ പോയിട്ടോ കാര്യങ്ങള് നമ്മള് കണ്ടിട്ട്- രണം നമ്മൾ വിമാനതാവളത്തിൽ പോവണിതരം ഇടക്കൊ വിമാനകാണാൻ സാധി പോകുമ്പോൾ പലപ്പോഴും വിമാനാകാശ പറക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടാവാം ഞാന് പലപ്പോയാണ് എന്റെ വീടിന്റെ അടുത്തായിട്ട് ഒരു കൊറച്ചൊരു പത്തുംപത് കിലോമീറ്ററ് കയിഞ്ഞ ആ ണ്ട് പോം പോം അത അപ്പൊ അവിടുന്ന് യെസ് പലപ്പോ നമ്മള് കൂട്ടുകാരോട് പോണെങ്കിലോ അല്ലെ മ്മള സുഹൃത്തുക്കള് യാ ക്കള് പോമ്പളൊക്കെ മ്മള് പലപ്പോഴും കൊണ്ടാക്കൻ പോകാണ് അത്തരം പലപ്പോഴും പിന്നെ വിമാനങ്ങൾ കാണാൻ തന്നെ ഒരുപാട് സാധിച്ചിണ്ട് അപ്പോ അതോണ്ടന്നെ ഇപ്പൊ മ്മക്കന്നെ മനസ്സിലായി എത്രത്തോളം അതിന്റെ ഒരു വലിപ്പണ്ട് നമ്മക്കന്നെ അ വലിയ വലിയ വിമാനങ്ങളൊക്കെ എയർ ഇന്ത്യുടെ വിമാനമൊക്കെ എത്രയോ മുന്നൂറ് നന്നൂറ് ആൾക്കാര വഹിച്ചു കൊണ്ടപോകുന്ന് വെല്യ വെല്യ ഭീമൻ വിമാനങ്ങളൊക്കണ്ട് ഈയ സൗകര്യങ്ങളുണ്ടായിന്റു ള്ളിൽ ഇത്രമാ ഒരുപാട് ആൾക്കാരിക്കാ സൗകര്യം ഉണ്ട് പിന്നെ അവരുടേതാക്കെ സാധനങ്ങൾ വെക്കാൻ സൗകര്യണ്ട് മറ്റ് ഭാതിനുള്ള അടുക്കള മറ്റ് ബാത്റൂം എല്ലാവിധ സൗകര്യങ്ങൾ കൂടിയ ഒരു മൊത്തത്തില് എല്ലാം സൗകര്യങ്ങൾ അടങ്ങിയിട്ടൊരു വീടു പോലെന്ന്പറയാൻ പറ്റും വിമാനങ്ങള് അപ്പൊ പലപ്പോയും അതെന്നെ ഞാ മനസ്സിലാക്കുന്നെ ഇന്ന്പ്പോ വിമാനാപകടങ്ങളൾ ഇതിലിപ്പോ വ്യാപിക്കുന്നില്ല ഒന്നാമതാ ൾക്കാര മക്കന്നറിയ നമ്മളാ നാടുകൾ ളും ഇന്ത്യയിലായിട്ട ന്നെ പല സ്ഥലങ്ങളും പലപ്പോഴും വിമാന അപകടങ്ങളും പലപ്പോഴും സംഭവിക്കാറുണ്ടെ പ്പോഴും ഞാൻ മനസ്സിലാക്കുന്ന വെച്ചാല് ഒന്നെങ്കിൽ വിമാനത്തിന്റെ എന്തേലൊ ക്കെ തകരാറ് കണ്ടായിരിക്കാം ഇത്തരം സംഭവിക്കുന്ന അല്ലെങ്കില് അതിന്റെ ഓട്ടി കൊണ്ട്പോകുന്ന ഒരു പൈലറ്റിന്റെ ഭാഗത്തെന്തേലൊക്കെ അപാകതകളായിരിക്കാം ഇത് പക്ഷെ പലപ്പോഴും ആയിരക്കണക്കിന് നൂറുകണക്കിന് ആളുകൾ പലപ്പോഴും ഇതിലൊക്കെ മരണം തുടങ്ങുന്നു എന്ന് കേൾക്കുമ്പ തന്നെ നമുക്ക് സങ്കടാണ് അത് നമ്മള നാടിന്റെ നമ്മുടെ അടുത്ത നാട്തന്നെ ഇത്രം ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ടായത് കൊണ്ട് തന്നെ അത് വലിയ രീതിയിൽ നമുക്ക് സങ്കട ണ്ടാക്കാനും അതിന പറ്റി ചിന്തിക്കാൻ തന്നെ ഒരു അവസരം ഉണ്ടാക്കിയിട്ടുള്ള പല സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് എന്റെരു ഈ വിഷയത്തിൽ പറയാനുള്ളത്
അതിപ്പോ പിന്നെ അപകടങ്ങൾന്ന് പറയുമ്പോ അത് പിന്നെ ഓരോ വിധികളായിട്ട് നമുക്ക് കണക്കൂട്ടാ മാത്രല്ല അതിപ്പോ മറ്റു വണ്ടികൾണെങ്കിലും ബൈക്ക് ഒക്ക ആണെങ്കില ബൈക്ക് ഇലൊക്കെ കൂടുതൽ അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട് മറ്റു യാത്രകളിലൊക്കെ ഉണ്ടാവുന്നുണ്ട് അത് പിന്നെ നമുക്കത് അങ്ങനത്തെ ഒരു ഇനി വല്ല അപകടങ്ങള ഉണ്ടെങ്കിൽ തന്നെ അത് വിമാനത്തിലൊക്കെ കാണുന്നത് വളരെ ദുർലഭം വളരെ കൊർഞ്ഞത് മാത്രണ് അതിലും കൂടുതൽ അപകടങ്ങൾ റോഡിലൂടെ പോകുന്ന വാഹനങ്ങളിലാണ് കൂടുതല ഉണ്ടാകുന്നത് പിന്നെ അയ്ൻ്റെ സുരക്ഷയും സൗകര്യംമൊക്കെ അത് ഒന്നുകൂടി നല്ലതാണ് അതായത് കൂടിയ സുരക്ഷ ഉണ്ടാവും മറ്റ് യാത്ര മാർഗങ്ങൾക്കെ അപേക്ഷിച്ച് ഏറ്റവും സുരക്ഷിതമായ ഒന്ന് വിമാനയാത്രയാണ് ഇപ്പൾ കണക്ക് കാക്കപ്പെടണത് അതേപോലെ തന്നെ ആധുനികമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും അതിലുണ്ട് ദീർഘദൂര യാത്രകളിൽ ഉറങ്ങാൻ പരുവത്തിലുള്ള പുഷ ബാക്ക് സീറ്റുകൾ അതേപോലെ തന്നെ എയർ കണ്ടീഷനിങ് എന്നിവ ഇതൊക്കെ യാത്രക്ക് നല്ല സുഖം നൽകുന്നു ഇങ്ങനെ എല്ലാ സൗകര്യ ടെ വയ്ൽ ഉണ്ട് അതുപോലെ തന്നെ നമ്മൾ പുറത്തന്ന് കാണുന്ന രൂപത്തില്ലല്ലത് അതായത് ഇൻഫ്ലൈറ്റ് സർവീസുകളുണ്ട് ഭക്ഷണവും പാനീങ്ങളും അതായത് ത്തയുടെ ദൈർഘ്യം അനുസരിച്ചിട്ട് രുചികരമായ നല്ല ഭക്ഷണങ്ങളും അതുപോലെ തന്നെ ലഘുഭക്ഷണങ്ങളൊക്കെ ഏ വിമാനത്തി നമുക്ക് ലഭ്യമാണ് അതേപോലെ തന്നെ ദീർഘദൂര യത്രകളിൽ അതു പിന്നെ പിന്നെ ഒരുപാട് സിനിമകൾ, പാട്ടുകൾ കേൾക്കാനും ഗെയിമുകള് കളിക്കാനുള്ള ആ സൗകര്യങ്ങളൊക്കെ ഉണ്ട് നമ്മളിപ്പോൾ അത് പിന്നെ നമ്മളിപ്പോ ഇതിലൊന്നും ഉണ്ടാവൂല്ലെങ്കിൽ നമുക്ക് പിന്നെ അത് ആവശ്യമില്ലങ്കിൽ തന്നെ ഏ കുട്ടികൾ ഗെയിം കളിക്കാനോ ഒക്കെ ഉണ്ടാവും അങ്ങനെ ഒരു വീടിനെ പോലെയുള്ള ഒരു എല്ലാ സൗകര്യങ്ങളും അയിൽ ഇണ്ട്
അതെആതെ അതില് അത് നിങ്ങൾ പറഞ്ഞ കാര്യട്ടാ എന്റെ ഒരു വീടിനെപ്പോഴ് ഉണ്ട് വരം അങ്ങുള്ള തീർച്ച യോഗ്യത ഉണ്ട് കാരണം എല്ലാം അതില് കിട്ടും ഇപ്പ ഭക്ഷണ ആണേ നല്ലേ സുലഭമായ ഭക്ഷണ രീതികള് പലപ്പോഴും പല നല്ല വിമാനങ്ങളെ കി ട്ടല്ല് പിന്നെപിന്നെ ഞാൻ മനസ്സിലാക്കുന്നേ ഇത് ഇന്ന് ഇന്നത്തെ കാലത്ത് ഏറ്റവും അടിസ്ഥാനപരമായിട്ടൊ ഒരു യാത്ര മാർഗ്ഗം കൂട ആയിരുന്നു അപ്പൊ നമുക്കറിയാം ഇന്നപ്പോ എവിടെ രീതിയിൽ ഇപ്പൊ ഒരു നാടിന വികസനം ഉണ്ടെങ്കില് ആ വികസന എന്ന് പറയണെ അവിടെ വിമാനത്താവളമാണ് കാരണം ആ നാടിലേക്ക് ആളുകൾ വരണെങ്കിൽ സഞ്ചാരികൾ വരണെങ്കിൽ പലപ്പോഴും വിമാനങ്ങളിലൂടെയാണ് പൊതുവെ വരാ അല്ലാതെ ഈട്രെയിന് കാര്യങ്ങളൊക്കെ പല യും വലിയ വലിയ വിദേശികൾക്കൊന്നും പലപ്പോഴും പറ്റാറില്ല അപ്പം വിമാനം സർവീസ് വിമാനത്തിന്റെ വിമാനത്ത വളങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത് ആല് അവിടെ വലിയ രീതിയിലുള്ള യാത്ര സഞ്ചാരങ്ങളും മറ്റ് വ്യാപാരങ്ങളൊക്കെ ഭയങ്കരീതിയിൽ നടക്കു എന്നുള്ളതാണ് അത് നമക്ക് തന്നെ അറിയാം പല രാജ്യങ്ങളിലും വലിയ വലിയ രീതിയില് ചരക്കള് കയറ്റുന്നത് കയറ്റുമതി ചെയ്യതും ഇറക്കുമതി ചെയ്യുന്നത് വിമാനങ്ങൾ മൂലമാണ് നമ്മക്ക് തന്നെ പലശ പല നമുക്ക് അറിയ ഗൾഫ്‌ രാജ്യങ്ങളിലൊക്കെ പലപ്പോഴും ഇത്തരം ഈ ഇങ്ങനെ ചരക്കുകൾ ഇങ്ങനെ കൊണ്ടുവരുന്നതു കൊ പോകുന്നതുമായിട്ട് പല വിമാനങ്ങളൾ നമ്മൾ കാണാറുണ്ട് അപ്പോ ഇതന്ന് പറഞ്ഞ വിനോദസഞ്ചാര മേഖല വലിയ രീതി രീതിയിൽ ഇപ്പൊ സ്വാധനം കൊൾ ഉൾക്കൊള്ളുന്ന ഒരു മേഖലയാണ് വിമാനങ്ങടെ അപ്പൊ കൃത്യമായരിതിയിൽ ഇതിനെ മുന്നോട്ട് കൊണ്ടു പോകേണ്ട ഒരു ആവശ്യല്ല അപ്പൊ ഞാൻപറഞ്ഞ നിങ്ങള് പറഞ്ഞ ഒരു കാര്യം ശരി വിമാനാപകടങ്ങളൾ ഞാൻ മനസ്സിലാക്കുന്നെ ചില വിമാനങ്ങളെ പറ്റി നമുക്ക് ഒരു അന്ധവിശ്വാസങ്ങൾ അറിയാം പലപ്പോഴും നമ്മള് തെറ്റി ദരണകൾ ഉണ്ട് ഈ വിമാനംന്ന് പറഞ്ഞ തീരെ ഭയങ്കര മോശണ് അതിന്റെ സർവീസ് അല്ലെ അതിന്റെ ആ ഒരു കാലപ്പായക്കൽ നിന്ന് വിമാനങ്ങളാത് ഉപയോഗിക്കുന്ന രീതിയിലൊക്കെ പല വിമാനങ്ങളെ പറ്റി പറഞ്ഞു കേക്കാറുണ്ട് പക്ഷെ എത്രത്തോളം സ വാസ്തം എന്നറില്ല പക്ഷെ എന്താശരി ഇവടെ സമ്പയിക്കുന്ന വാർത്തകള് അതിനോട് ഈ പൂർണ്ണമായ രീതിയിൽ നീതി പുലർത്തുന്നുണ്ട് അതാണ് ഇപ്പ നമ്മളതിനെ വിശ്വസിക്കാൻ തന്നെ കാരണം അത് പലരുടെയും ആ വിമാനത്തോട് ഒരു വെറുപ്പ്‌ണ്ടാകുന്ന രീതിയിലൊക്കെ പലപ്പോഴും എത്താറുണ്ട് പിന്നെപ്പ്ഞ്ഞാല് സുരക്ഷകള് പൂർണ്ണമായിട്ടും നമ്മള് എടുക്കാന്നുള്ളതാണ് ഏത് യാത്ര പോകുമ്പോഴും അയിന്റേതായ സുരക്ഷകള് കാര്യങ്ങളൊക്കെ ഒരുക്കിയിട്ട് യാത്ര പോവാ ഇന്നപ്പോ ഇന്നത്തെ കാല ത്തന്നെ പല ഞമ്മള് പല പലര ബിസിനസ് ആളുകൾക്ക് അടക്കം പലപ്പോഴും പല രാജ്യങ്ങളിലും ഒരുദിവസം നാണംകേട്ട് വിമാനം കേറണ്ട അവസ്ഥകളൊക്കെ ഉണ്ടാവും അപ്പോ എന്ത് സ എന്ത് രീതി പോകാന്ന് കൃത്യമായ രീതിയിൽ എല്ലാ വിധത്തിലുള്ള ഈ സുരക്ഷേ മറ്റ് കാര്യങ്ങളും കൊണ്ട് കൊണ്ടുവരാ പിന്നെ അതുപോലെ തന്നെ എല്ലാവിധ കാര്യങ്ങളോടും നീതി പുലർത്തി പോകാ അപ്പോ അവന് അത് ഭയങ്കര രീതിയിലൊരു ഉപകാരണ്ട് പറഞ്ഞപോലെ എല്ലാം പെട്ടെന്ന് എത്തിച്ചേരാനും പുതിയ പുതിയ കാഴ്ചകൾ കാണാനും എല്ലാത്തിനും ഒരു മാർഗ്ഗം കൂടിയായിട്ടാണ് ഞാൻ വിമാന ത്തിന്റെ അയിന്റോരു മേഖലയെ കാണുന്നത് എന്നുള്ളതാണ് എന്റെ ഒരു ഈ വിഷയത്തിലുള്ള വീക്ഷണം
ഉം അതെ അപ്പോ ഞമ്മള്പ്പോ മൊത്തത്തില് പർഞ്ഞാല് ഒരുപാട് സവിശേഷതകള് ഒരുപാട് ഗുണങ്ങള് ആ അതില്ണ്ട്. അപ്പോ പിന്നെ പറയാണെങ്കി ഒരുപാട്ണ്ട് നമുക്ക്പ്പോ താൽക്കാലികായിട്ട് ഇപ്പോ നമ്മുക്ക് പിന്നെ ഈ വിഷയം ഇവടെ നിർത്താ ങ്ങക്ക്പ്പോ യാത്ര പോവണ്ടതല്ലേ. അപ്പോ ഞമ്മക്ക് പിന്നെ കാണാം ഓക്കെ.
അതെ പി പിന്നെ സംസാരിക്കാം നമുക്കെന്നാ അവസാനിപ്പിക്കാം ശെരി ശെരി.
ഓക്കെ.